ഹലോ...
ഓ എന്തോ. ണ്ടടി വിശേഷം
കേക്കാവോടി
കേക്കാടി കേക്കാ. എന്തോണ്ട് വിശേഷം.
ആഹ്, സുഖാണോ നിനക്ക്.?
സുഖവാടി അന്ന് നിന്റെ പാലാച്ചിനങ്ങാണ്ട് വന്നിട്ട് പോയതല്ലേ ഞാൻ പിന്നെ നമ്മള് കണ്ടിട്ടില്ലല്ലോ.
ആഹ് അതെന്നെ ഞാനാണെങ്കിപ്പൊ നമ്മടെപഴെ ഗ്രൂപ്പിനകത്തിരുന്നിട്ടെ.. എന്റെ എൻഗേജ്മെന്റ് വരാപ് പ്പൊ എല്ലാരെ ഒന്ന് വിളിച്ച്താക്കാൻ വേണ്ടി നിന്റെ നമ്പര് നോക്കിയപ്പഴാ ഞാൻ ഇത് കണ്ടത് നിന്റെ നമ്പര് കണ്ടെ.
ആഹ് എൻഗേജ്മെന്റ് ആണല്ലൃയോ. എന്ത്പറ്റി പെട്ടെന്നെല്ലാം.
ഓ എല്ലാങ്ങ് നടത്തി വെക്കാന്ന്കരുതി.
ആ.. ആഹ്
ഇനിയിപ്പം നമ്മൾനിയിപ്പം വെല്ലാടോം ജോലിക്കൊക്കെ കേറിക്കഴിഞ്ഞ്. പിന്നീട് ഇതൊക്കാവുമ്പം ഭയങ്കരൊരു ബുദ്ധിമുട്ടു കാര്യങ്ങളായ്, ക്ക കാരണം. അങ്ങു ഇങ്ങു ക്കെ. പുൽകയിഞ്ഞാല് പുറത്തോട്ടൊക്കെ പൊയ്കഴിഞ്ഞ യ്ഞ്ഞാലേ.
ഉം ശെരിയാടി ശെരിയാ പ്പം ഹ് ഇപ്പൊ നമ്മടെ ഒ വീക്കെൻഡ് നമ്മക്ക് രണ്ട് പേർക്കും എവ്ടെലും അവർക്ക് എവിടെലും പോ പോണങ്കിലും
ആഹ് അതെന്നെ ഞാനാണെങ്കി പക്ഷെ നിന്നെ ഈ എടയ്ക്ക് ഷാ നമ്മൾ ദാ അവടെ എങ്ങനെയുള്ളെരു അമ്പലത്തീ വെ ചെ രുത്സവത്തിന് നിന്നെ ഞാൻ കണ്ടെയിര്ന്നു. നീ വന്നായിരുന്നോ. ജ്
ഞാനങ്ങനൊന്നും വര്ത്തില്ലെടീ. നിനക്ക് തോന്നിയതായിരിക്കും ചെലപ്പം.
ആണല്ലേ പക്ഷെ ഞാൻ നിന്നെ നല്ലപോലെ കണ്ടതുപോലെ നിക്ക്തോന്നി.
ഏതാ മിനിഞ്ഞ ന്നാന്നേ.
ആ മിനിഞ്ഞാന്ന്
മനിഞാന്ന് രാത്രി ഞങ്ങിവിടെ ചുമ്മാ ഉത്സവം കാണാൻ അങ്ങോട്ട് ട്ട് പോയായിരിക്കുനി.
ആ അതാ ഞാനെന്നെങ്കി അവ്ടെ അവിടെരു വലൃയൊരു ഫ്ലോ ത് വന്ന്കണ്ടായിരുന്നേ ഒരു ശിവന്റെ.
ആഹ്
ഒരു ണീറ്റ് നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു ശിവന്റെ?
ആഹ് കണ്ട്. കണ്ട്.
ആഹ് ഞാനവിടെ നിപ്പുണ്ടായിരുന്നു ഞാ നോക്കിയപ്പോ നീ അതിന്റെ സൈഡിലിങ്ങനെ നിക്ക്ന്ന് ഇക്കാടെ കൂടെ നിക്ക്ന്ന് അപ്പെയ്. ഭയങ്കരതിരക്കാ അപ്പഴ്ത്തേക്കിനും ഈ ശിവന്റെ ഡാൻസ് കണ്ടപ്പോതേക്കും എല്ലാരും അതിന്റെ മേൾളേ ട്ടങ്ങ് വലിഞ്ഞ് കേറാനും ഒക്കെ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിട്ന്നങ്ങ് മാറി കാരണം നമ്മളെങ്ങാണും എല്ലാരും. തുള്ളിയ മക്കളെയും കൊച്ചുങ്ങളായിട്ടൊക്കെ നൽക്കുന്നേല്ല്യൊ എല്ലാവരും അപ്പ എല്ലാരും അവരവരുടെ വെപ്രാളത്തിന് പോയ ഞങ്ങളും പിന്നെ അയിന്റെടക്കായി പോകത്തില്ലേ അങ്ങനെയങ്ങ് സൈഡിലോട്ട് മാറി മാറി നിന്നാ ഫ്ലോട്ടൊക്കെ പോയിക്കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്ക്‌ നിങ്ങളെയവടെ കാണുന്നില്ല
നീ എന്നാ വിളിക്കാഞ്ഞെന്താ ഞാൻ വരത്തില്ലാരുന്നോ
നമ്മടെയീ ഉത്സവസ്ഥലവല്ലേ റേഞ്ച് കിട്ടത്തില്ലല്ലോ
നീ ആരെ കൂടെ വന്നേ
അതുകൊണ്ട ഞാ ഞാനെന്റെ ഹസ്ബൻറിന്റെ കൂടെ വന്നു അ അല്ല കെട്ടാൻ പോവ്ന്ന ആളിന്റെ കൂടെ വന്ന
ഓഹ് ആഹ് അപ്പൊ കല്യാണ കല്യാണം പെട്ടെന്ന് കാണുവോടി
ആഹ് കല്യാണം പെട്ടെന്ന് കാണത്തില്ല ഏയ് ഞാനിപ്പോ എല്ലാരോടും ഇങ്ങനെ എൻഗാജ്മെന്റക്കെയാണ് എല്ലാരോടും പറയു പറയുമ്പൊ ഹസ്ബൻഡ് ഹസ്ബൻഡന്നങ് പറയും വീട്ടിലീയെടക്കിങ്ങനെ പറഞ് അപ്പ നീ കെട്ടിയില്ലല്ലോ
മ്മ് അതാ കെട്ടുന്നേ മുമ്പവടെ ഹസ്ബന്റ് ആഹ്
ആഹ്
മ്മ് ഹ്
പിന്നെ അങ്ങനെ ഇനിയിക്കം ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴേ കല്യാണം കാണത്തൊള്
അപ്പഴത്തേന് നിങ്ങള് രണ്ടും രണ്ടിതായിട്ട് പോവോടി നീ അവൻ നീ നിന്റെ ജോലിക്കും അവനവന്റെ ജോലിക്കും പോവോ
ആ പോവും പോവും പിന്നെ ഇനി വന്ന കാലത്ത് പെമ്പിള്ളാർക്ക് ജോലി ഇല്ലാതെ നിക്കാൻ പറ്റത്തില്ലല്ലോ നീയിപ്പെന്തോയ്യാ ജോലിക്ക് ക്കെറിയോ
റ്റ് പോവാനാന്നൊ
ശ് ആ അവനിപ്പൊ റഷ്യെല് ഈ എൻഗേജ്മെന്റ് കഴഞ്ഞിട്ട് കെറി പോവാ
മ്മ് അപ്പൊ നിങ്ങ നിന
നിനക്കെവിടെേലും ആയ ജോലി എന്തെങ്കിലും
നിനക്കെന്താ പ്ലാന്
എനിക്കിനിയിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടെ ഞാനുനിയെവിടേലും നോക്കുന്നൊള്ളോ ഞാൻ എന്തായാലും സീ വി എന്നേയോരിടത്തുനിന്ന് വിളി ച്ചായരുന്നു
ആ വിളിച്ചോ
ആഹ് വിളി ച്ചു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞങ്ങോട്ട് എന്റെ എൻഗേജ്മെന്റ അപ്പൊ അതിന്റെ തെരക്കും കാര്യങ്ങളൊക്കെ ഒണ്ട് ആഹ് ഞാൻ പറഞ് എൻഗേജ്മെന്റാ ആ അടുത്ത മാസം അപ്പൊ അതിന്റെയായിട്ടുള്ള തെരക്കങ്ങളൊക്കെയുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടിതാക്കാ അപ്പൊ അവര് പറഞ്ഞു കൊഴപ്പോല്ല എന്തായാലുവിടെ വന്ന് കോൺടാക്ട് ചെയ്ത മതിന്ന് പറഞ്ഞു
മ്മ് അത് മതിയെന്നാ
മ്മ് നീ എന്തോ നീ എന്തോ ചെയ്യുന്നു നീ ഇനി എവിടെലും നോക്കുന്നോണ്ടോ
എന്തുവാടി
നീയെവടേലും നോക്കുന്നൊണ്ടോ
ആഹ് നമ്മക്ക് നിന്നെടുത്തന്നെ നമ്മ കിട്ടിടി നമ്മള് നിന്നില്ലേ അവിടത്തന്നേ
ആഹ് ആന്നല്ലേ
ആഹ് ഞാൻ അവടെ തന്നങ്ങ് കേറി ചുമ്മാ വീട്ടി നിന്നിട്ടെന്തിനാ ആഹ് എക്സ്പീരിയൻണ്ടാവണ്ടായൊ എവിടേലും
ആഹ് അതാവുമ്പോ എല്ലാരും പരിചയോള്ളോരോണ്ടല്ലോ
ആഹ് അതാ പിന്നെ ഞാൻ നിന്നടുത്ത് തന്നെങ്ങ് കേറി അവടെല്ലാരും ചോദിക്കും നിങ്ങളെ പറ്റി ചോദിക്കും എല്ലാരും ആന്ന് എല്ലാരു വര് തന്നാ എല്ലാരും ചോദിക്കും
ആഹ് സത്യം അയ്യോ അവരെയൊക്കെ കാണാനൊക്കെ തോന്നുന്നു
ഉം ന്നല്ല പിന്നെ കൊതിയാവുവാ യിരിക്കും ഇല്ലയോ പിന്നെ ഇന്നലെ ഒരു ആക്സിഡന്റ് കേസ് വന്നടി ഉയ്യോ
ഓഹ്
ആഹ് അവിടെ ആക്സിഡൻറ്റ് കേസ് നമ്മളങ്ങ് ഒരു ചേച്ചി
ആഹ്
അങ്ങ് വല്ലാതായി പോയി വല്ലാത്ത രീതി പോയി മുഖം അങ്ങ്
ഉം നമ്മളി ഈയൊരു മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ ക്കും നമ്മള ഇച്ചിരി കരുത്തും ഇച്ചിരി ധൈര്യമുള്ളവരെ ഈ മെഡിക്കൽ ഫീൽഡ് എടുക്കാവുള്ളെന്നേ ഞാൻ പറയത്തോള്ളൂ
അതാടി ഇപ്പ എനിക്ക് തോന്നുന്നു ഇത് എടുക്കേണ്ടായിരുന്നന്നാ
ഉം സത്യം നമ്മള് വേറെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് പിടിച്ച് നിക്കാനോ അല്ലെങ്കില് ലീവ് എടുത്ത് നിക്കാനോ പഷേ മെഡി ക്കൽ ഫീൽഡ് അങ്ങനെയല്ലല്ലോ
അതുവല്ല ഈ ഒന്നും പറ്റത്തില്ല നമുക്ക് എന്തെലും ഒരു ഇത് വന്നാലോ ഒരു ഉത്സവം വന്നാലോ നമ്മ ക്കെന്തൊരാവേശം വന്നാത് മാറ്റി വെച്ചിട്ട് വേണം പോവാന്
ആഹ്‌ സത്യ അല്ലേ
ഒരു ലീവില്ല
നീയിനിപ്പോ അവടെ പെർമനൻറ്റായിട്ടാണോ?
ഏഹ് ആടി പെർമനൻറ്റായിട്ടാ
ആന്ന്ല്ലയോ ഇന്റർവ്യൂ ഒണ്ടാരുന്നോ അതോ ഡയറക്റ്റ് അങ്ങ് എടുത്തേയാണോ
ഇല്ല അവര് വിളിച്ചതാ എന്നെ
ആഹ് അതെന്തായാലും നന്നായി
ആഹ് ഞാ ചോയിച്ച് അപ്പോ ഞാ പറഞ്ഞു എനിക്ക് നിന്നെ പിന്നെ വല്യേ അറിയത്തില്ലാരുന്നല്ലോ അതുകൊണ്ട് നിന്റെ കാര്യവൊന്നും മിണ്ടില്ല
ആഹ് ആഹ് എന്തായാലും നീ അവടെത്തന്നെ കേറിത് നന്നായി അവർക്ക് നിന്നെ ഭയങ്കര കാര്യവാരുന്നല്ലേ
ആഹ്‌ അല്ലെങ്കി നിന്റെ അതുകൊണ്ട് അവടെ കൊടടി
ഞാനിനി അങ്ങോട്ട് വരുന്നില്ലടി ഇനിപ്പോ എന്തെലും നോക്കിട്ടെ ഇനിപ്പോ എന്തായാലും ഞാൻ അവിടെ പറഞ്ഞ് വെച്ചേക്കുവല്ലേ അത്യാവശ്യം ഇച്ചിരി വല്യ ഹോസ്പിറ്റ്ലും ഒക്കെ ആയതുകൊണ്ട് അവടെ ഇച്ചിരി നല്ല തെരക്കൊക്കെ ഒണ്ട് നമ്മളവടെയും തെരക്കില്ലെന്നല്ലെങ്കിലും അവടെ അത്യാവശ്യച്ചിരിനല്ല തെരക്കോണ്ട്
എന്നാ ഓക്കേ ഓക്കേ
അപ്പൊ ഞാൻ കരുതി അവിടടുത്ത് പറഞ്ഞ് വെച്ചിട്ടിനിയിപ്പ അവിടെ കിട്ടിയില്ലാന്നുണ്ടെങ്കി അവിടെന്ന് കൊണ്ട് കൊടുക്കും കാരണം അവിടെ നിക്കുന്ന ഇപ്പൊ രണ്ടു മൂന്ന് പേര് പോവാന്നൊക്കെ പറഞ്ഞു അവിടുത്തെ ഇൻചാർജിനൊക്കെ വയസായില്ലേ
ആഹ് അപ്പ ഇനി ഇവിടെയും കൊടുത്താ അവിടെയും കൊടുത്തിട്ട് രണ്ട അടുത്തൂടെ വിളിച്ചാ പിന്നെ ലാസ്റ്റ് ഒന്നും ഇല്ലാതായിപ്പോവും
അതല്ല ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നിടത്തേ ഇനിയിപ്പ എനിക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കി ഞാൻ വിചാരിച്ചു നമ്മള് അവിടെ ട്രയിനിങ്ങിന് നിന്നടുത്തന്നെ കൊടുക്കാന്ന് അതാ പറഞ്ഞെ അവിടുത്തെ ഇൻചാർജിന് ഇച്ചിരി പ്രായം ചെന്നില്ലേ
അതാടി ഇപ്പഴേ അപ്പൊ കൊടുക്കണ്ടാ പിന്നെ രണ്ടടുത്തും ഇല്ലാതായിപ്പോം
ആ അതാ അവിടെ എന്തെങ്കിലും അവിടുത്തെ കാര്യത്തിൽ അറിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാന്ന് ഞാനും കരുതി
അതാ അതാ നല്ലേ
ഓഹ്
പിന്നെ വേറെന്തോ പ്ലാന് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെല്ലും നീ പോയോ പഠിക്കാൻ വല്ലോം പോയോ
ബാക്കി പഠിക്കാനായിട്ട് വേറെൊന്നിനും പോയില്ല ഞാന് ഞാൻ ഇവിടെക്കെ നിന്ന് ഓൺലൈന് ഒരു ഇംഗ്ലീഷ് നല്ല നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ എൻഗേജ്മെന്റിന്റെ തിരക്ക് ക്കെ ആയത് കൊണ്ടേ അതോണ്ടൊന്നും പറ്റുന്നില്ല
ഇപ്പെന്തുവാ ഡ്രസെന്തുവാടി
ഡ്രസ്സ് ഞാനിവിടെ തയ്ക്കാനായിട്ട് കൊടുത്തായിരുന്നു ഞാ ഒരു ഇൻസ്റ്റയില് കണ്ടൊരിത് ആ കണ്ടിട്ടെ അവർക്കതൊന്ന് കാണി ച്ച മോഡല് കാണിച്ചു കൊടുത്തേതു
ഓഹ് നീ ഇങ്ങനെ നമ്മള് മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഓ അത് നല്ലാടി ഇപ്പം ഇപ്പ ഇപ്പൊ പുതിയ ഓണ്ടല്ലോ അത് നല്ല വെറൈറ്റിയാ
ആ അതാ പറഞ്ഞേ അതിനാത്ത് നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ളത് മെറും കളറും മെറൂൺ കളറിലെആണ് നമ്മുടെ ഉടുപ്പ് വരുന്നത് പാവാട വന്നിട് ഒരു ചന്ദന കളറണ്ട് നല്ലൊരു നല്ലൊരു ഇത്
നിനക്ക് ചേരുന്ന കളറും ഓർണമെന്റ്സും എടുക്കാവു
ആ ചേര്ന്ന ഞാൻ വിചാരിച്ചു റെന്റിലങ്ങ് എടുക്കാ ഓർണമെന്റ്സ് ആയാലുമേ നല്ല നല്ലൊരു റെന്റിലിവിടിങ്ങനെ നമ്മുടെ അടുത്തന്നെ ഉണ്ട്
അത് മതി അത് മതി നമ്മളൊറ്റ ദിവസത്തേക്കല്ലേ പിന്നെ നീ ഇതൊന്നും ഇടാൻ പോന്നില്ല
പിന്നിതിടാൻ പോന്നില്ല അതാ പ്രശ്നം അപ്പൊ ഞാനും കരുതി അങ്ങനെ അങ്ങ് എടുത്താ മതി
ഒരു ഫംഗഷൻ വന്നാലോ ഒരു കല്ല്യാണം വന്നാലോ നമ്മളിങ്ങനെ കെട്ടിച്ചമഞ്ഞ് പോന്നില്ല ഇപ്പ എൻ്റെ തന്നെ വെഡ്ഡിങ്ങിനെടുത്തത് ഇവിടെ ഇരിക്കുന്ന് ആഹ് അന്റെ വെഡിങ്ങിനും എൻഗേജ്മെന്റിനും എടുത്തത് ഇവിടെ ഇരിക്കുന്ന്
ആഹ് ആ അതാ പറഞ്ഞേ നമ്മള് ചുമ്മാ പൈസ കൊടുത്തെയാ ആ പൈസയും കൂടെ ഒണ്ടേ വേറെന്തെങ്കിലും ഉപകാരപ്പെടുത്തില്ലോ
പിന്നെ വേറെന്തിനേലും കൊടുത്തു വിടാം പിന്നെ
അതാ പറഞ്ഞെ
അപ്പൊ നി റെന്റ് നോക്കണതാ നല്ലെ ഡ്രസ്സ് പിന്നെ അങ്ങ് എടുക്ക്
ഇനിഎന്തൊക്കെ കെടക്ക്ന്ന് ഇനി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനാട്ട് ഇങ്ങനെ കട നീ എൻഗേജ്മെന്റിന് വന്നേക്കണേ നേരത്തെ കേട്ടോ നീ എൻഗേജ്മെന്റിനു നേരത്തെ വന്നേക്കണേ
എടി ആ മാപ്പ് ഒന്നിട്ടേക്കണെ ഇനിക്കങ്ങ് കറക്റ്റ് വഴി അറിയത്തില്ല
ആഹ് ഞാനതിട്ടേക്കാം ഇക്കായേം കൊണ്ട് ഇങ്ങ് വരണം കേട്ടോ
ആ വന്നേക്കാം വന്നേക്കാം
പിന്നവിടെ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങള്
ഇല്ലടി ഫുഡ് കഴിക്കാൻ ഞങ്ങള് പൊറത്ത് പോയേക്കുവ പുറത്തു പോയി കഴിക്കണന്ന് പറഞ്ഞോണ്ടിരിക്കുവ
ആ ആന്നല്ലിയോ എന്ത് എന്തുപറ്റിന്ന് പുറത്തഴിക്കുന്നേ
ഓഹ് എനിക്കങ്ങ് മടിയെടി
വീട്ടിലൊന്നും വെക്കാത്തൊണ്ടാണോ
ആടി റൈഞ്ച ഇല്ലോടി നിനക്ക് ഹലോ ഹലോ
റൈഞ്ച് കിട്ടുന്നില്ല ല്ലാ തോന്നുന്നു വിളക്കാ വെ
ആഹ് ഓക്കെ ഓക്കെ